കേക്കുന്നില്ലേ ആ കേക്കല്ലേ
ആഹ് കേൾക്കുണ്ട്
ആഹ് എന്താ വർത്താനം എന്താ
വർത്താനം നല്ലതന്നെ മയ അത് തന്നെ കാര്യയിട്ട്. അവിടെങ്ങനെ മഴയൊണ്ടോ
ഇവിടെ ഇതുവരെ നല്ലാ മഴ ആയിനി
ആഹ് രണ്ടു ദിവസമായി മഴ തന്നെ അല്ലേ അല്ലേ
ആഹ് നല്ല മഴയാനി ഇവിടെ
ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ച് കിടക്കാനായിന് കിടക്കാനായി ഇന്ന് സ്പെഷ്യല് ഇപ്പം അങ്ങാടി പോയപ്പം ഷവർമ കൊണ്ട് വന്നിനി അപ്പോ അത് കഴിച്ച്
ആ ആ പിന്നെ പഠിക്കുവാണോ
ആഹ് ഞാൻ പ്ലസ് ടു പഠിക്കാ
ആ ആ പിന്നെ പ്ലസ് ടു എന്താ സയൻസ്
ഞാൻ പ്ലസ് ടു കാണും ഏഹ് ഞാൻ കമ്പ്യൂട്ടർ കൊമേഴ്സ് സയൻസ് ഒന്നും നമുക്ക് താങ്ങൂലേ
എടുക്കുന്നത് ഇലാ പഠിക്കാൻ പറ്റുന്നത് എടുത്താ മതിയല്ലോ അല്ലേ?
എടു ആഹ് എടുക്കാനുള്ള എന്റെ ചങ്ങായി ഇപ്പം രണ്ട് മൂന്ന് ന്ന് ചങ്ങായിമാരെടുത്ത് ഓൾക്ക് ഒന്ന്ക്കപ്പ മതിയാണ്
ആഹ് ആ ഫസ്റ്റിലത്തെ ആവേശം ഇണ്ടാവുള്ളു.
ആഹ് കമ്പ്യൂട്ടർ കൊമേഴ്സ് തന്നെ പഠിച്ചായില്ല എന്നിട്ടല്ലേ സയൻസ് നട അതൊന്നും നടക്കൂല
ആഹ് ഇപ്പം മഴ ഉണ്ടോ അവിടെ
ഇല്ലില്ല മയ കയിഞ്ഞ് മയ ചോർന്ന്
ആഹ് ആഹ് ഇവിടെ ഇന്ന് ചോർന്നിട്ടില്ലേ ഇല്ല മയ തന്നെയാ
ഏ ഉച്ചക്ക്‌ നല്ലോ പെയ്
ആ അതന്നെ ഇവിടെയും
പെയ്തീനി പക്ഷെ പിന്നാണ്ട് ചോർന്ന്
ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെള്ളപ്പൊക്കം ഉണ്ടാവും ന്നുള്ള പേടിയാ
ഏ അമ്മാതിരി മയയൊക്കെ പെയ്യ്ണ്ടോ
നല്ല മഴയാ രണ്ടു ദിവസായിട്ട്
ഏ ഞങ്ങക്ക് ന്നാ അഒന്നുല്ല ഞ ഏ നിങ്ങള് എവിടെയാ സ്ഥലം എവിടെയാണ് ജില്ല ഏതാ
കോഴിക്കോട്
ആ ഞങ്ങള് ഉച്ചക്കു ഫുഡ്‌ ഞാൻ മലപ്പുറവാ സ്കൂള് ഉച്ചക്ക് വിട്ടേനി ഉസ്കൂൾ ഇട്ട് പോ പോന്ന് പവ്തി എത്തി പെരുമയ കുളിച്ച വെരെയായി പിന്നെ അവക്ക് വൈകുന്നേരം
പിന്നെ വേറെന്താ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്
വീട്ടില് ഞാന് അനിയൻ അനിയത്തി ഇമ്മ ഇപ്പ
ആ
നിങ്ങക്ക്‌ എന്താ ജോലി എന്തോ ഒണ്ടോ
ആ ആ
നിങ്ങെത്ര എത്ര ആളാള്ളത്?
എനക്ക് രണ്ട് മക്കളുണ്ട് രണ്ടാള്.
എത്രേല പഠിക്ക്ണെ?
ഒരാള് നാലാം ക്ലാസ്സില് ഒരാള് നേയ്സറി.
ഉ ചെറിയ മക്കളല്ലേ ഭർത്താവിന എന്താ
ഇലക്ട്രീ ഇലക്ട്രീഷന ആ- പിന്നെ
പിന്നെപ്പ എന്താ
ആ മ് വേറെ എല്ലാരും ഒറങ്ങിയാ നിത്തിൽ ഉറങ്ങിയാ?
ഇല്ല ഒക്കെ പഠിച്ണ്അമ്മ അവിടെ ഇരിത്തി പഠിപ്പിക്ണ്ട്. മഗ്രിബായ ഓള് ഏയിൽ അനിയൻ എട്ടിൽ. ഓല് അന്തിയായാല് ടി വി കണ്ടു ത്തറ്ക്കും.
ഉ ഇപ്പം പഠിക്കാനിരുന്നതായിരിക്കും ലേ എല്ലാരും കടന്നൊറങ്ങുന്ന സമയത്ത്.
ആഇമ്മ ഇ്പ സമ്മയച്ചില്ല കട് ക്കാന്.
പിന്നും ഇപ്പോ ഒരുപാട് വർക്കൊക്കെ ചെയ്യാനുണ്ടാവില്ലേ നമ്മൾ രക്ഷിതാക്ക ൾക്കാണ് എന്ത ചെയത് അതിന്റെ ബുദ്ധിമുട്ട്.
ഉം
സ്കുൾ വിട്ട് വന്നാല്. ഹോംവർക്ക് പോരാത്തതിന് ഗ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേറത് ചി ചിത്രം വരച്ചു കൊടുക്കാൻ വേറത് ആ അതാ ഞാൻ പറഞ്ഞ ആ ഒരു ടൈമില് ഞങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പ ഏതോ വലിയ നി ലേൽ ത്തിട്ടുണ്ടാവുന്നു
ഇപ്പൊ നിലേൽ എത്തീല്ല പഠിച്ചൊക്കെ വെറുതായും ചെയ്തു.
പിന്നെ വേറെന്താ?
മ മഴയായിട്ടവിടെ അസുഖങ്ങൾ എന്തോണ്ടോ?
ആഹ് ഇവിടെ എല്ലാർക്കും പനിയായിരുന്നു പനിയും ഛർദിയൊക്കെ ഇപ്പൊ കുറവുണ്ട് എല്ലാരും റിക്കവറായി വന്നു എല്ലാരും റിക്കവർ ആയി വന്നു ആഹ് പെട്ടെന്ന് കാലാവസ്ഥേന്റെ ആ ഒരു ചേഞ്ച് ഇണ്ടാവുമ്പോ ഉം
ഇവിടൊന്നും അങ്ങനൊന്നും ഇതു വരെണ്ടായില്ല
ആഹ് പിന്നെ വേറെന്താ? നിന്റെ പഠി
ഇസ്കൂള്ട്ടന്നപ്പം ഇ ഇരിക്കലൊടങ്ങിയ ഫോണുമെ
ആ ഹാ യ വർക്ക് കൊറയായ ചെയ്ന്നെ
ഞാനിപ്പോ കുറച്ചായി അതല്ലേ ഇത്
ആഹ്
ഞാന് ബുക്കെനെ തൊട്ടോക്കീല.
ആഹ് പെൺകുട്ടിക്ക് പഠിക്കാനുള്ള ആ ഒരിത് ഇതുണ്ടാവൊള്ളു
അതാണ് നമ്മക്കെന്ത് നമ്മക്ക് പരീക്ഷന്റെ തലേന്ന് ഇരിക്കാ
ആ ഇവര്ക്കാവുമ്പോ പേടിയാരിക്കും ടീച്ചേഴ്സ് പറയും എഴുതാനുണ്ടെന്നുള്ളത്
ഓലിക്ക് ചീത്ത പറയോ അടിക്കൊന്നുള്ള പേടിയാ ഞമ്മക്കാ പേടിയില്ല കിട്ട് കിട്ടാനുള്ളേ വാങ്ങും
ഇവര് എഴുതാനുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും മറന്നു പോയാൽ തന്നെ പിറ്റത്തെ ദിവസം സ്കൂളിൽ പോകില്ലാന്ന് പറഞ്ഞ് കരയാ ചെയ്യാ ഞാൻ എഴുതിയിട്ടില്ല അതുകൊണ്ട് പോവൂല്ലാന്ന്
നമ്മളെന്ത് കൊണ്ടാവല്ല നമ്മളെന്ത് കൊണ്ടുപോവലേല്ല ബുക്ക് തന്നെ മര്യാദക്ക് കൊണ്ടോവലില്ല
അതോണ്ട് നമ്മക്ക് പേടിയില്ല
ആ ഓര്ക്ക് പേടിയാ
ആ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എന്ത് പഠിച്ചാക്കണം കൊറച്ച് കൊറച്ച് കൊറ കൊറച്ചേലും പേടിണ്ടേ പഠിചൂലേ
പഠിച്ചു പേടിയില്ലാത്തത് കൊണ്ടാ പഠിക്കാത്തത് ആ
ഇന്നിപ്പം ഞ് ഉച്ചക്ക് വിട്ടിനി അപ്പം ഇഞ് നാളെ സ്കൂളില്ല
ആ അതെന്താ മഴയായതു കൊണ്ടാ
ഏ ഏ അത് പ്ലസ് വണിലാ ഞങ്ങക്കയിന് മഴ ആയന് ഇത് വരെ ലീവ് കിട്ടിയില്ല
ആ ഇവിടിന്ന് ഒരുപാട് ഉരുള് പൊട്ടിട്ടാ
ഞങ്ങളെ കലക്ടർ അയിന് ഉറക്കത്തിന്ന് നീച്ചില്ല മഴ ആയപ്പോ നല്ല ഉസാ ഉസാറായി കെടന്നുറങ്ങണ്ടേ
എന്തു മഴ പെയ്താലും അയാൾ അറിയില്ല അയാള്
ആ ഇവിടെ എന്താ മഴ പെയ്യുമ്പോ ഞങ്ങ ക്ക് തോന്നത് ഒരു മൂന്ന് മൂന്നാല് പ്രാവശ്യം ലീവ് കൊടുത്തതന്ന് മഴന്റെ കാരണത്താല്
ഇവിടെ എത്രമയ പെയ്തറിയോ ഒറ്റ ലീവ് അയാൾ തന്നില്ല
ആ
ഇതുവരെ ഒറ്റന്നും വന്നില്ല
ആ അവിടെ മഴ പെയ്താ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടല്ലാ ഇണ്ടാവലുണ്ടോ
ഇവിടെ മഴ പെയ്ദാൽ ഇല്ലല്ല ഞങ്ങള് കൊറച്ച് ഉയരത്തിലാ
ആ
അതോണ്ട് അങ്ങനത്തെ ചൊറയൊന്നുല്ല
ആ
മഴ ഞങ്ങള് ഞങ്ങളതൊക്കെ അങ്ങനെ തന്നെ വീടും കൊറച്ച് ഉയരത്തിലാണ് ഉസ്കൂൾ അതിലേറെ ഉയരത്തിലാണ് വെള്ളം കേറുണതോ
അല്ലാ വേനൽക്കാലത്ത്
ഏയ് അങ്ങനെ ഇതുവരെ ഇണ്ടായില്ല
ആ ആ
പിന്നെ പേരെ റിങ്ങ് ഒക്കെ ഇണ്ടായോണ്ട് മറ്റേ പൈപ്പള്ളം വരുമ്പോ റിങ് റിങ്ങ് റിങ്‌ക്ക് അടിച്ചക്കും
ആ ഇവിടെ മ മോളോ സ്കൂള് എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു മയന്റെ ടൈമില് ഫുള്ളായിട്ട് പോ ഒരു നില വരെ വെള്ളം കയറി ഫുള്ള് സ്കൂളുള്ള ലൈബ്രറിയും കാര്യങ്ങളും എന്താ പറയാ മൊത്തായിട്ട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു
ഞങ്ങളെ ഉസ്കൂള ഒന്നൂന്നെ എന്തുണ്ടായാലും വെള്ളം കേറില്ല അമ്മാതിരി കുന്നിന്റേലെ
ആണോ ആഹ് ഇവരെ ഉസ്കൂള് വേഗം
ഇവിടെ നാട്ടിലുള്ളതിൽ ഏറ്റും കുന്നിന്റെ മേലെ
ആഹ്
മയ പെയ്ത മയ പെയ്
ആഹ്
ഇതെന്നിട്ട് മയേ കൊണ്ടാ കുന്നും കേറി പോണം ആദ്യേ പോണം ഇഷ്ടല്ല പിന്നെ കുന്നൂടി കേറി പോണല്
ഇവര് ഉസ്കൂളിന്റെ അടുത്ത്ന്ന് ചെറിയൊരു കുട്ടി രണ്ടര വയസ്സുള്ള കുട്ടി വെള്ളത്തില് വീണിട്ട് വീട്ടാര് അറിയാതെ കൊറച്ചടത്തുള്ള തോട്ട്ന്നാ
മരിച്ചൂല്ലെ
ഉം നാണി കൂടെ ഒലിച്ചു പോയി
ഔ ഔ ആഹ്
പിന്നെ ആഹ് തരാ എന്നാ ഓക്കെ
ആഹ് ന്നാ ശരി ന്നാ ശരി